ഹലോ ആഹ് കേൾക്കുന്നില്ലേ എന്താ അങ്ങനെ ക വൈകുന്നേരയിലെ എന്താ അവിടെക്കെ ഇല്ലേ ല്ല അവിടക്ക എന്താ പരിപാടി ഇപ്പോ
എന്താ അങ്ങനെ ഇരിക്കനെ ഞാനൊ ഒറ്റക്കൊളും ല്ല അപ്പൊ ഞങ്ങനെ ഓരോണ അങ്ങനെ അമേരിക്ക
നിങ്ങ ആരാ ഇട്ടേക്ക്
ഞാനും
ഹലോ അമ്മ ഒറ്റക്ക് ആ ആ ആ കേൾക്കുന്നു എടക്ക് നിനക്ക് റെയിഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ഇല്ലേ
ആ എന്തേ ഇവിടെ ഉള്ളേരിയ ആയതൊണ്ട് പോയന്റെ അടുത്ത അപ്പൊ പിന്നെ അങ്ങനെയൊക്ക ഉം
ഫോണ് വിളിക്കാനൊക്കെ റേഞ്ച് ഇല്ലാ ഇ പ്രശ്നം ഇണ്ടാവുണ്ടോ സാധാ കോളിന് ആ നെറ്റ് കിട്ടാനേക്ക നെറ്റ് കിട്ടാന
ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഇങ്ങനെ പോയിരുന്നാലല് കിട്ടോ എയർടെൽ ആണ് ഇവിടെ ഇത് പോസ്റ്റ് അപ്പൊ എയർടെലിന് എല്ലടത്തും റേഞ്ച് ഉണ്ട് എന്റത് ബി എസ് എൻ എൽ ആണ് അപ്പൊ ചില സ്ഥലത്ത ഉള്ളൂ
ആ ബി എസ് എൻ റേഞ്ച് ല്ലോടുത്തും ണ്ടാവുല്ല ബീ ഐ അടുത്തൂടെ വി ഐ ഒക്കെ എല്ലായിടത്തും കിട്ടല്ലോ
ആഹ് ചേഞ്ച് ആക്കണം ഞാൻപ്പ ഫോൺ എടുത്തിട്ട് ആഹ് ഞാൻ പ്ലസ് വണിലെത്തിയപ്പോ എടുത്തത് അതിന് കുറച്ചായിട്ടുള്ളൂ അപ്പൊ അപ്പ സിമ്മ് മാറ്റംണ്ടല്ലേ എഴുതിട്ട് ഉം അടുത്തന്നെ ഞാൻ മ്മാൻ്റെ ന്തേനി അപ്പൊ പിന്നെ അവിടെ ഫുള് അറേഞ്ചായിനി പിന്നെ ഇവിടെ കിട്ടിയപ്പോളാണ് റേഞ്ച്
അതോ ഈ ഈ മാത്രേ ഉള്ളൂ മോളായിട്ട്
അല്ല ഒരനിയനിണ്ട് താത്തണ്ട് താത്താനെ കെട്ടിച്ചു
ആഹ് ആ അനിയൻ എന്താ ചെയ്യത് ആഹ് ആഹ് ആഹ് ആ ഉപ്പ ഉപ്പ എന്താ ചെയ്യാ നെ
ഉപ്പ അവിടെ അ നാട്ടിലുണ്ട് പെയിൻ്റിംഗ് ആണ് ജോലി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇതെന്താ വർ ഏഹ് പ്ലസ് ടു ന്ന് പ്ലസ് ടു കഴിഞ്ഞിരിക്കയാ
ആഹ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു എ സാമ് എഴുതി കഴിഞ്ഞു
ആഹ് ഡിഗ്രിക്ക് കാത്തിരിക്കാണ് ആ ആ ഡിഗ്രില്ല ആ ആ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് എന്ത് കോഴ്സാണ്
നേഴ്സിങ്ങാണ് വിചാരിക്കണത് ബി എസ് സി നഴ്സിംഗ നയന്റ്റ നയ ന വ് പേജ് വേണെംന്നാ പറയുന്നേ പാത്തൊന്നും കിട്ടലിണ്ടാവില്ല അപ്പം എൽ ബി എസിൽ കൊടുക്കാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് ആണ് ഉ ജോമെട്രി അങ്ങനെ ഉണ്ടല്ലോ കാർഡിയാക്ക് ആ അമ്മേട്ടാ ഞാൻ ഏതും കൊടുത്തിടണം അതില് കിട്ടിയിട്ടില്ലെങ്കി നഴ്സിംഗ് തന്നെ നാട്ടിലല്ല നഴ്സിംഗ് ആണെങ്കി പൊർത്ത് ആ മൈ
ഹോസ്റ്റലിൽ നിന്ന് ആ ഹോസ്റ്റലി നിന്നതാ പഠിക്കാൻ ആ അമ്മ സാമ്പ കടിക്കോ ഹോസ്റ്റലിൽ നിന്നും കളിക്കാനൊക്കെ
ആ ആ ഓക്ക് ഒന്നും ചെയ്യുന്നില്ല മനെ ആദ്യം ഇങ്ങനെ പറഞ്ഞിന് ബാംഗ്ലൂർ ന അവരോടുത്തര് പറയാനായിട്ടിട്ട് അവിടെ ഒന്നും നടക്കൂല്ല പിന്നെ ഇതിലിങ്ങനെ ഇങ്ങനെ അന്വേഷ് ചിരി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണന്ന് ആഹ്
ആ അല്ല ഹോസ്റ്റൽ നിന്ന് പഠിക്കാന് അതാണ് ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുമ്പോ വീട്ടിന്ന് വേറെ ഒട്ട് ഒറ്റക്ക് നിക്കുമ്പോളേ മ
ആ ഞാന് അഹ ഞാന് പ്ലസ് വണ്ണിൽ ലാ സമയം ഉമ്മാന്റെ അമ്മായിണ്ട് അപ്പൊ ഉമ്മാന്റെ അമ്മായി ഇമ്മയോട് ഒറ്റക്കുള്ള ആ വീട്ടില് ഓല് ഉമ്മാന്റെ വീട്ടില് അപ്പൊ അവിടെ വേറാരുല്ല അപ്പം അമ്മായി ക്ക് വയ്യാതാ ഞാൻ അവിടെ തന്നെ ഏണ് പ്ലസ് ട്ടൂ തോന്നെ ക്ലാസ്സ്‌ ഒക്കെ തൊടങ്ങിയ ടൈം പിന്ന കുറെ കഴിഞ്ഞ് തനട്ട വന്നെ ആ ഞാൻ നിക്കണതാ ആഹ് അവിടുന്ന് പോവാ അവിട്ന്ന് ഇവിടുന്നൊക്ക ഒരേപോലെ കണക്കാണ് സ്കൂൾക്ക് അപ്പൊ പിന്നെ ഞാനവിടെ ഞാൻ നിക്ക്ണതാണ് മാ ന്ന് നിക്ക്ണതാണ് പക്ഷേ ഇങ്ങനെ ഇത്ര ദൂരൊന്നും നിന്നിട്ടില്ല. ഇത്ര ഏ ഇത് പിന്നെ പ്പളും വരാനൊന്നും പറ്റൂലല്ലോ
ഇല്ലല്ല ആ ആ എന്റെ അനിയത്തിണ്ട് ഡിഗ്രിക്കാണ് ഇപ്പോ ഡിഗ്രിക്കാണ് ഓക്ക് ഡിഗ്രി അയിന്റൊപ്പം കോഴ്സ് എടുത്ത് പഠിച്ചാണ് ഹോ ട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം പർഞ്ഞെ ങ്ങിട്ട് ഓക്ക് ഫസ് റ്റലോട്ൺമെന്റ് നമ്മളെ ജില്ല വിട്ടിട്ടാണ് കിട്ടുന്നതയിന് കിട്ടീനത് അപ്പം നമുക്ക് എന്നും വരാനും ഇതൊന്നും പറ്റൂലല്ലോ അപ്പോ എം ഏഹ് അവ്ട് ഹോസ്റ്റലിൽ നിക്കണം പറഞ്ഞപ്പമ്മാക്ക് ഭയങ്കര ടെൻഷനേയ്ന്ന് ഓള് കൊഴ്പ്പല്ലാന്ന് വന്നിട്ട് തന്നെയാണ് അവിടെ കൊടുത്തത് പിന്നെ സെക്കന്റ്‌ ഇതില് കൊടു ത്തപ്പം ഞങ്ങടെ ജില്ല തന്നെ കൊടുത്ത് ആ ജില്ല തന്നെ കിട്ടി അപ്പം മാർക്കാണ് വേറിട്ട മ്മ ചെറിയ മാവളായോണ്ടേ മ്മാർക്ക് അധികം ഭയങ്കരം താണല്ലോ ഞങ്ങളൊക്കെ കെട്ടിച്ച് കെട്ടിച്ചു വിടുമ്പോ മ്മക്ക് ഓൽക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെയൊക്കെ ശെരിയാ പ്പം അവടെ ഹോസ്റ്റലിൽ നിന്ന് മ്മാക്ക് ഭയങ്കര ടെൻഷന ആ ഒന്നും അറില്ല അവൾക്ക് ക്കൊന്നും അറിയി ഡ് ണ്ടാക്കാനൊന്നും അറില്ല അതൊക്കെ തനിയെ പഠി ച്ചും പർഞ്ഞിട്ട് കാര്യല്ല ന്നാലും ടെൻഷ മ്മാക്ക് ആ ഒരു എ ന്തൊരു ഭയ ങ്കരതാണ് അത് പിന്നെ ഏതായാലും ഇവിടെ നമ്മൾ ജില്ലേ തന്നെ കിട്ടിയപ്പോ പിന്നെ കൊഴപ്പല്ലാതെ അങ്ങനെ പോവ്ണ്ട്
ആഹ്
ഉം അവളെക്കെ ഒപ്പം പഠിക്കുന്നോരൊക്കെ ണ്ട് വേറെ ജില്ലക്കാരൊക്കെണ്ട് പർഞ്ഞു ഓലൊക്കെ ഇതേമാതിരി ഒന്നും അറിയാത്തോലാണ് അ തനിയേ പഠിച്ചതാണ് പറയ്ണ്ടോള് അമ്മൻ ഒന്നുണ്ടാക്കൻ ഒന്നും അറിയ ഡ്രെസ്സ് വരെ പോലതൊക്കെ അലക്കി കൊടുക്കാണ് ആഹ
അങ്ങനെ പഠിക്കാ കയ്ലേ ഓള്പ്പോ എത്രസെ നിയറോ
അപ്പൊ സെക്കൻഡ് ഇയർക്കായി സെക്കൻഡ് സേം കഴിഞ് സെക്കൻഡ് ഇയർക്ക ഉം ആ ആ ഞങ്ങള് എട്ട് മക്കളുണ്ട് ഞങ്ങള് രണ്ടൊന്നല്ല വല്യയ ഫാമിലിയ ല്യ ഫാമിലിയാണ് ഇന്റെ വല്യയ ഏട്ടത്തി ഈ ഓള് പിന്നെ ടീച്ചറാണ് ഞ ഞങ്ങള്
എത്രത്ര വിഷ നിങ്ങിളിപ്പ്
ഞാൻ ആറാമത് ആറാമ ആറാമത്തെ ഉം വല്യയ ഏട്ടത്തി ടീച്ചറാണ് ഓള് ടീച്ചറായെന് ശേഷാണ് ഒളെ കെട്ടിച്ചത് അന്നൊന്നും അങ്ങനെ പഠിപ്പിക് ച്ചാലെല്ലാർക്കും പരാതികളെനി അങ്ങനെ പഠിപ്പിച്ചാൻ പറ്റൂലോ പക്ഷെ ഓള് പഠിച്ചിട്ട് ള് പഠിച്ച ട്ട് ടീച്ചറായേന് ശേഷമുള്ള കല്യാണം അതുകൊണ്ട്ക്ക് ഇപ്പോഴും പോകാം ഞങ്ങളൊക്കെ പ്ലസ് ടു ആയതോടെ പ്ലസ് ടു ആയതോടെയാണ് കല്യാണം കഴിഞ്ഞും ചെയ്തു പഠിച്ചതും ഇല്ല അപ്പൊ ജോലിക്ക് ഒന്നിനും പോകാനും പറ്റില്ല ഒന്നും പറ്റ് ഡെസ്റ്റ് ആയത കൊൂടെ ഒന്നും എന്നൊരു ജോലി കിട്ടാൻ സാധ്യതയില്ലല്ലോ
ആ എന്താണ് ഡിഗ്രിക്ക് പോവാലോ പ്പളും
ആ പോകാം പിന്നെ സ്റ്റോപ്പ് ചെയ്യ്പോ പിന്നെ മുന്നോട്ട് പോകാ ഭയങ്കര മടിയാ ആ അന്ന തുടർന്ന് പോകണെങ്കിൽ തുടർന്ന് പോകണെങ്കി തുടർന്ന് പോകണം ഉം ആ അന്ന് പഠിച്ചണെങ്കിൽ തുടർന്ന് പോയിണെങ്കിൽ എങ്ങനെ പോയിന് മരേജ് കഴിഞ്ഞതോടെ
ആ ഇപ്പൊ കൊറേ
ആഹ ആ അതാണ് ആഹ അതാണ് പ്പാരും കല്യാണം കഴ
പൽ ആഹ ജോലിയാവാ പെട്ടെന്ന് ജോലി കിട്ടണല്ലർക്കും
അതാണ് പെട്ടെന്ന് ജോലി അതാണ് ഓള് കോഴ്സ് എടു
ആഹ ഡിഗ്രി ആയാലേ നടക്കൂലേ ആഹ അ നാല് കൊല്ല അങ്ങനെ കഴിയും ഇപ്പൊ പി ജിയും കൂടി ഉണ്ട
ആഹ നാല് കൊല്ലം പിന്നെ പി ജി ഒരുവർ പിന്നിം വേണ്ടേ
ആഹ അതെന്നെ പർഞ്ഞേ അത് ഇഞ്ഞും പഠിക്കണ്ടേ ഡഗ്രി എടു ട്ടതും കഴിഞ് ഇഞ്ഞും പഠിക്കാണ്ട് എന്തെങ്കിലൊ വണങ്കി അപ്പഴും ജോലി ആവൂല ഇതകുമ്പ ബ കോോഴസ് ആ്പ ജോല ആയി നാല അല്ലെങ്കി നാല വല്ലാം ജോലി ആ അത
അതാണ് നല്ലത് ആ ഇല്ല ഡിഗ്രി എടുത്തെങ്കിലും ഇങ്ങനെ കോഴ്സ് അടങ്ങി ഒക്കെയാണ് അല്ലാതെ ഡിഗ്രി സ്വന്തമായിട്ട് എടുത്താൽ നമുക്ക് നഷ്ടമാണ് വരുന്നത് ആഹ ആഹ ആ പിന്നെ എന്തൊക്കെയണ്ട് എന്താ അമ്മ കൃഷിയൊക്കെ ചെയ്യോ അമ്മ ഇപ്പ ആരെങ്കിലും
ഏഹ അങ്ങനെയൊന്നുമല്ല
ആ സ്ഥലുണ്ടോ കൃഷി ചെയ്യുള്ള സ്ഥലൊക്കെ ഉണ്ടോ ജോലി ഉമ്ക്ക്ന്ത് ജോല
ഇമ്മ ഇഡല തൈക്കും പുറത്തത്ത് കടിച്ചുൊക്കും വീട്ടില്ല് ഇപ്പങ്ങ ഞങ്ങള വീട്ട അപ്പം എന്താ
ആഹ
ഇടെ അങ്ങിട്ട് ആൾക്കാര് വരുമ്പോ ഇല്ല പൈക്കലള്ളൂ തറവാട്ടില് കടുണ്ട് എന്നാലും ഇങ്ങോട്ട് അങ്ങോട്ട് ഇപ്പ പോവാത്തോണ്ട് എല്ലാരും ഇങ്ങോട്ട് അങ്ങനെ ത പ്പ വരും മനെ അടിച്ച കൊടുക്കാന് പുറത്തേക്ക നല്ല തയ്ച്ച കൊടുക്കും ആ ഇല്ലാണ്ടക്കും യൂണഫോമ ബ്ലൗസ് അങ്ങനെ കൊറേ കിട്ടും
ആഹ ആഹ ആഹ എന്താ മെഷീന് മെഷീൻ ഉണ്ടമ്മി ചവിട്ടിയിട്ടന്നെ
ചവിട്ടണതല്ല മറ്റേ ഹൈസ് പിടിന്റെ ആ മിഷീനുണ്ട് ആ പിന്നെ ലോക്ക് ചെയ്യുവല്ലോ നമ്മള് ഡ്രസ്സ് അങ്ങനത്തെ മിഷീനുണ്ട് സ്കാലോപ്പൊക്കെ ചെയ്യണ അങ്ങനത്തെ മെഷിനൊക്കെയുണ്ട്.
അല്ല അങ്ങനെ കൂടുതൽ നല്ല അടിക്കുന്നവരാവുമ്പോ അതിപ്പോ വേണ്ടിയരും. അതാണ് ഇല്ലെങ്കിൽ ഓരോരുത്തര് വരുന്നത് എങ്ങനെയാണ്. പറയാൻ അറിയില്ലല്ലോ അത്. ഇതൊക്കെ എങ്ങനെയാണ് അടക്കേണ്ടിനടപ്പ അപ്പൊ ഇതൊക്കെ ഉണ്ടകിലല്ലേ നടക്കു
ആ വീട്ടിൽ ഹൈസ്പീഡാ അവിടെ തറവാട്ടിൽ രണ്ട് മെഷീൻ ഉണ്ട്. അവടെ. ഇതാരുടെ മെഷീനാണ് ഇതുമെണ് കുറെ നല്ലോണം അടി സ്പീഡില് അപ്പൊ പിന്നെ അങ്ങോട്ട് പോയാ അങ്ങനെ ലാഗ് ഗൗ പിന്നെ അനിയന്റെ സ്കൂളവിടെയാണ് അപ്പോ ഓനിം കൊണ്ടങ്ങനെ പോവലാണ്. ആം ഓനാവുമ്പോ ഒന്നിച്ചങ്ങനെ പോയിട്ട് ഓന് ഒന്നാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സില് എന്നിട്ട് ഓനിക്കൊണ്ട് ഇങ്ങനെ പോരലാണ്. ടൈം പക്ഷെ അവിടെ ഇരുന്നാല് സ്പീഡില്ല തയ്ച്ച് കഴൂല പെട്ടെന്ന് അപ്പോപിന്നെ. ഇപ്പൊ അങ്ങോട്ട് പോവലില്ലേ അവിടെത്തന്നെ ക്കല്ലേ
ആഹ് ആഹ് അപ്പോ എല്ലാരും പോയ ഉ മ്മാക്കും പണിയാണല്ലേ അല്ലെങ്കിൽ വെറു ആഹ് അല്ലെങ്കിൽ വെറു ഇരുന്നാൽ വെറുതെ ബോറടിക്കും അപ്പൊ തൈ
ആഹ് അതാണ് ആ അപ്പൊ വെറുതെയിരി കാൻ ടൈം കിട്ടാത്തോണ്ടുള്ള പ്രശ്ന രാത്രി ആയാലും തെര ഇക്കാണെങ്കി ഇരുന്ന് അടിക്കാ ക്കില്ലാതെ ആ
അല്ല നമ്മള് വീട്ടിലാ നമക്ക് എപ്പോഴും ചെയ്യാം. ഒഴിവ് കിട്ടണ സമയത്തൊക്കെ ചെയ്യ കടയിലൊക്കെ ആകുമ്പോ പിന്നെ അതിന് സമയം ന്നുള്ള കണക്കുണ്ടല്ലോ
ആ ഞാന ഇണ്ടായണ്ട് കൊഴപ്പല്ല പണികളൊക്കെ ചെയ്യാൻ ആ മതി മ്മാക്ക് അങ്ങനെ ചെയ്യല്
ആ പണി ഒക്കെ എടുക്കൊ അടുക്കള പണിഒക്കെ എടുക്ക് കോ
ആ ഒക്കെ എടുക്കും വല്യങ്ങനെ ഉപ്പേരി അങ്ങട്ട് കൊടു അതൊക്കെ ഉമ്മശ്ശിന്നെ വന്ന് ണ്ടാക്കും
ആ എന്നാലും വരുവല്ലോ അടുക്കളക്ക് വരുവല്ലോ അത് വലിയത് ആ
ഇന്നിം താത്താനെന്നെ ഇമ്മച്ചി ആദ്യ തന്നെ പഠിപ്പിച്ച്ണ്
അ അ ആ അത് നല്ലതാണ്
ഉം
ന്നാ പിന്നെ എന്താ
എന്നാ ആയിക്കോട്ടെ ആ ശരി